ഹലോ എന്ത്ണ്ട് വിശ് വിശേഷം
നല്ല വിശേഷം സുഖം തന്നെയല്ലേ
ഉം ചോർന്നലൊക്കെ കഴിഞ്ഞാ
ആഹ് ചോർന്നലൊക്കെ കഴിഞ്ഞ് ഇതാ ചോർന്നല് കഴിയണല്ല ചെ ഞമ്മള് ചോർന്നിട്ട് ക്ലീൻ ചെയ്യല് ആഹ് ആഹ് ടാസ്ക് അതിങ്ങനെ ചെലപ്പോ കരുതേ ന്നാ ആഹ് ചെലപ്പോ കരുതുവെ നാളെ മതി ഇനിക്ക്‌ വയ്യ പിന്നെ കരുതും റബ്ബെ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ മൻസന്റെ കാര്യല്ലേ ആ
പിന്നെടീ രാവിലെ ചെല്ലാനും തന്നൂലല്ലോ രാവിലെ അടുക്ക ളേയ്ക്ക് ചെല്ലുമ്പം ഈറെയാണ് അങ്ങനെ എങ്ങാനും ഇട്ട് പോന്നാല്
അടുക്കളേക്ക് ചെന്നാൽ അല്ലെങ്കി തന്നെ രാവിലെ അടുക്കളേക്ക് ചെല്ലുമ്പോ കൂട്ടാൻ വെക്കാനും കാര്യങ്ങള് ല്ലെങ്കാ പിന്നെ ഈറെ
വരുവായി ബടി ഈ പാത്രമോ ഇതൊക്കെ ഇട്ടുകാട്ട് ഇ ചെന്നാണ്ടല്ലോ
അള്ളാ ഇന്ന്ട്ട് എന്തൊക്കെയ കൊറേയായി ഞാനിങ്ങനെ വിളിക്കണം വിളിക്ക ക്കണം കരിതീട്ട് ഒര് വിവ രൂല്ലല്ലോപ്പോ
പ്പൻ്റെ നമ്പർ ഇണ്ട് ഇതില് ഓൾ റെഡി ണ്ട് ഇതില് അപ്പ ഞാനാ ഒന്നുകൂ ഇതാക്കി ഇ നമ്പർടിച്ച ഒന്നും കൂടി സേവ് ആക്കണം
ആഹ് ആഹ്
ഫോണ് മാറ്റിയാ നമ്പറൊക്കെ പോവുഏ
ആഹ് അതാണെ അപ്പ നമ്മള് എന്താ ഫോണ് മാറ്റിക്കഴിഞ്ഞാ ഫോണ് അങ്ങട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാ പിന്നെ പോയി കാര്യം ആഹ് പിന്നെ ആദ്യക്കന്നെ നമ്മള് സേവ് ചെയ്ത് ശരിയാക്കി കൊണ്ടരണം പി പിന്നെണ്ടല്ലോ ഞമ്മള് എന്താ നമ്മള് ഫോണില്ണ്ടല്ലോ എന്താ തെറ്റ് എന്തേലും നമ്മള് ഒരാളെ പേരെഴുതുമ്പോ അത് ചെലപ്പോ ഒര് എന്താ ഒര് സ്പെല്ലിങ് എന്തേലും കൂടുതല് എഴ്തേ അങ്ങെനെ തെറ്റ് എഴ്തേയ ചെയ്യാണെങ്കി അതേപലെ തന്നെ എുതിയാലൊള്ളൂ പ
ആഹ് അത് അത് ശരിയാണ് ഇല്ലെങ്കി തപ്പി നടക്കും ഉം ഞാൻ ആ കുട്ടിയടി ഒരാളന്നെ ഉള്ളു അവിടെ മറ്റോളെ കല്യാണം കഴിഞ്ഞ് ഓളവിടെയാണേ ഉ ഓള് വന്നിട്ട് ഓള് പ്പം രണ്ടൂസം മുന്നേ വന്നു പോയി
ആഹ് ആഹ് എ എന്താ ആ അങ്ങനെയൊക്കെ തന്നെല്ലോ പ്പോ ഒഴിവ്ണ്ടാവ്ആ
ഓളീ പഠിച്ചാൻ പോകും ആയിക്കൂടെ ഓളെ മാപ്പളിംയ വന്ന്ക്ക്ണു
ആ ഇന്നാഞ്ഞ് പറിം വാണ്ട
ആഹ് അല്ലെങ്കിലേ ഒഴിവില്ല ഞാൻ വിളിച്ചിട്ടുല്ല ഒന്നര മാസായി കാരം ഓനവിടെ സ്കൂൾ എത്തുമ്പേക്ക് അവിടെ എത്തണ്ടേ ക്ലാസ് തൊടങ്ങുമ്പോക്ക് അവിടെത്തണ്ടേ
ആ ക്ലാസ് തൊടങ്ങ അത് ശരിയാണ്
തുറ തൊടങ്ങുമ്പ എത്തീട്ട് കാര്യല്ല അതിന്റെ കൊറച്ച് മുമ്പ് എത്തണ്ടേ
എത്തണ്ടേ ആഹ് ആഹ് ആഹ് ഉം അപ്പൊ ഇപ്പൊ പിന്നെ ആഹ് എന്താ അതാ എന്താ മോന് കടന്ന്ക്ക്ണു മോളേ എന്താന്നാ കാട്ട്ണ്ന്നോ ഓൾക്ക് ഞാന് ഇപ്പൊ ഇന്ന് ലീവല്ലേന്നോ പ്പമ്പല് എന്താന്ന് പർഞ്ഞാല് എന്താ ടി വി കാണാനേ അല്ലെങ്കിൽ ഒരാള് കാണ ഒരാൾക്ക് പ റ്റ്ണല്ലൊള്ളൂ ണ്ടാക അപ്പൊ റിമോട്ടിന് റിമോട്ടിന് അടിയേകാരം ഏ അപ്പൊ പിന്നെ അപ്പൊ അതിൽ ഓള് പറഞ്ഞു ഉമ്മച്ചായേ ഞാന് കുട്ടി ഇറങ്ങിക്ക്ണല്ലോ ഞാന് തൊയ്രം പോലൊന്ന് കൊ ർച്ചേരം കാണട്ടേ ഇപ്പൊ പഠി ക്കാനൊന്നും ഇല്ല അതൊ പഠിപ്പൊക്കെ കഴിഞ്ഞ്ക്ക്ണു ഇനിയൊക്കെ ശരിയാക്കി വച്ച്ക്ണു നാളെ ക്ക്ല്ലെ ഞാൻ കൊറച്ച് ന്നാ പിന്നെ നീ എപ്പൊളും നമ്മള് ഇങ്ങനെ കുട്ടികളെ അടിച്ചേൽപ്പിച്ച് ഇങ്ങനെ തൊയ്രം കെടുത്തിട്ട് നമ്മളെകൊരു ഈറൈക്കാരം
അത് ശരിയാണ് അത് ശരിയാണ് ബടെ പിന്നെ തല്ലൂടാൻ ആളുണ്ടെങ്കി എടീ കുട്ടികളാ അതൊക്കെ കാണല് ല്ലെങ്കി കാണ ഈ ഫോണ് മ്മെങ്ങനെ ഇരിക്കള്ളൂ
ആ അതന്നെയണ് ഭയങ്കര ഇതാണ് ഈ ഫോണ് മ്മേ ഇതന്നെ എന്താ ഒരു എന്താ അതോ ആരേലും ഫോണ്യ്താലേ വെല്യുവനാണെന്ന് റഞ്ഞിട്ട് കാര്യല്ല ഫോണ് തരൂല്ലേ
അതെന്നെണ്
എന്താ ചെയ്യാന്നോ എന്താ എന്താ കട്ടിയ മെല്ലെ
ഏ
എന്നിട്ട് പിന്നെ ഞ മോനൊക്കെ പിന്നെ തീരെം നാണോം മാനോല്ലാതെ ക ട്ടിയുട്ടോ മോന് പെണ്ണ് പെണ്ണ് പിന്നെ പത്ത് പതിനാല് വയസ്സായതല്ലേ ഓള് കട്ട് ചെയ്താ നല്ല അടിന്റെ യ്യിന്നങ്ങു കൊടുക്കും ഞ്ചു
ഉപ്പ വരാനായില്ലേ
ഏ ആ ഒരു വർഷായിയെ
ആ വരാനായിട്ടില്ല
ആ ഇല്ല ആ ആയിത്തൊടങ്ങണു കൊറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൊല്ല ഒരു വർഷം കഴിഞ്ഞിങ്ങനെ തുടങ്ങലൊടങ്ങും വരാൻ നോക്കലൊടങ്ങും ഉം ഉം ഉം ആടെ ഈ എന്താ തിന്റെ പണിയാണ് എന്തിന്റെന്ന് പറഞ്ഞാല് വെള്ള കമ്പനില്ലേ
ആ ആ ആ
ആ അയിലാണേ ഓലെ കമ്പനിയില് ആ കമ്പനിയിലാണ്
ആള് ഒഴിയുന്നതിനനുസരിച്ചത്തേക്ക് അവരെ ലീവ്
ആ അതിനനുസരിച്ച അതിനനുസരിച്ചിട്ടന്നെ നീ പിന്നെ അതല്ല എന്താ കമ്പനി വുമ്പോ ഡ്രൈവർ ആവുമ്പോ അങ്ങനാന്നറഞ്ഞാലേ ഓലേ ഡ്രൈവർമാർക്ക് എപ്പഴും ലീവ് കൊടുക്കൂല
ആ അങ്ങനെണ്ടല്ലേ
ആ ഓൽക്ക് ഓലെ ഡ്രൈവ ആ നമ്മള് എത്ര ചോദിച്ചാലും ഓല് കൊടു ക്കൂല അപ്പോ എന്താ അങ്ങനെകുമ്പോ വേറെ ആരെലും ഏൽപ്പിക്കാതെ ഇങ്ങട്ട് പോരാനും പറ്റൂല
ആ ആ ആ വന്നാൽ തന്നെ കൊറച്ച് ലീവൊക്കെണ്ടാവോ
ഏയ് രണ്ടു മാസം രണ്ട് കൊല്ലം നിന്നാലോ രണ്ടു മാസം മൂന്ന് മൂന്ന് മാസം തന്നിട്ടുണ്ടെങ്കി മൂന്ന് കൊല്ലം അങ്ങനെയൊക്കെ കണക്ക് പേഷൻ കണക്കാണ് റേ പ്പ കണക്ക അള്ളാ ആ എന്തെ കാക്കൂന്റെ വർത്താനം അവിടുത്തെ
ഇന്ന് പോയിട്ടെള്ളൂ ഇപ്പോ
ആ ആ ആ ആ ആ ഇനി രണ്ട് ദിവസൊ അങ്ങനെ കൂടുമ്പള വരല്
ഓല് പത്തീസം പതിനഞ്ച് ദിവസൊക്കെ ആവും ചെലപ്പോ ഇപ്പ വന്നിക്കണത് പത്തിരുപത്തിരണ്ടിസായിട്ടാ അതെന്താന്ന് വെച്ചാല് നാലിസം കി കിട്ടൂല്ലോന്നറഞ്ഞിട്ടെ പൂട്ടാനായ മോഹറത്തിന് പൂട്ടുംനറഞ്ഞിട്ടെ നാലിസം പൂട്ടുംന്നറഞ്ഞിട്ടെ
ആ
ന്നാ പോയത്
അത് ശരി അപ്പൊ അങ്ങനെക്കെ അങ്ങനെ ക്കെവുമ്പളാണ് എന്താ ഒരു മൂന്നാലിവസം ലീവണ്ട് കി
കിട്ടും അല്ലെങ്കി ഇന്ന് രാത്രി വന്നാല് ഇന്ന് നിക്കും നാളെ നിക്കും മറ്റന്നാ അങ്ങോട്ട് തന്നെ പോണം
ആ മറ്റൊന്നാങ്ങട്ടന്നെ പോണം അത്പ്പെ അന്ന് എവിടെ പറഞ്ഞ പോറ് എവിടെണ് സ് സ്ഥലം ആ ആ അതാണ് കൊറച്ചൊക്കെ അടുത്തക്കാണെങ്കില് തെറ്റില്ലേ
ങ്ങോട്ടാണ്
ആ ബുദ്ധിമുട്ടാണേ
ഉം ആദ്യൊക്കെ വണ്ടിക്കൊണ്ട് വരുണു പിന്നെപ്പെ അത് കയ്യ് വേദന അത് കൊണ്ട് വണ്ടി കൊണ്ട് പോക്കില്ല
ആഹ് എന്താ നല്ലൊരു കാർ യെന്നാണെ
ആ അതാണ്കൈ വേദന ഇങ്ങനെ ഒരു ഒരേ ലെവല അവിടുത്തെ ആക്സിലേറ്റർ പിടിച്ച് പോവല്ലേ
അപ്പൊ ഇന്റെ മാപ്പളക്കും ആയന എന്റെ പ്രശ്ന എന്ത ഈ അവിടെ ഫുള് ഡ്രൈവർ ആയി അയിമ്മന്നാണ്ട് ഒഴിവായി നിർത്തി പോരാണ് എന്നൊക്കെ പറയാണ് ഇടക്ക് കൈ എന്താ അങ്ങനെ വേദനായിട്ട്. കൈ വേദന
ആ ഇങ്ങനെ കുടിച്ച ആ
നല്ലൊരു കാറാണ് എന്താ ചെയ്യാ പിന്നെപ്പം ഇപ്പത്തെ കാലല്ലെ എത്ര പൈസ ഉണ്ടെങ്കിലും തെകയില്ലല്ലൊ നമക്ക്
തെകയുല അതാ പ്രശ്നം
ഉം അതെ റെസ്റ്റ്ല്ലല്ലോന്ന് പറയാ ഒന്നിനും ഓൽക്കുല്ല നമ്മക്കുല്ല കടോ ഇല്ലത് അതോളൂ
അതാ പ്രശ്നം ഇപ്പൊ എന്താ പെരപണി കഴഞ്ഞതെക്കരല്ലേ
ആ പെരപണി കഴിഞ്ഞിട്ടേ പെര പണി കഴിഞ്ഞിടെട്ട് പിന്നെ അവരെ പോലെ കമ്പനിൽ ഓലെ ചൊറ ഓരോ കേസ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള തലയിലായി ആ എന്താന്ന പറഞ്ഞാൽ കബനിയിലെ. കമ്പനിയില എന്താ ഓൽ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ ഈ കള്ളക്കണക്കൊക്കെ കൂട്ടിട്ടായി പൈസ വാങ്ങി കൊറച്ച് ആ് ഇവരടുത്ത് ഇവര് എഅഞ്ചെട്ട ആൾക്കാരുണ്ടായിന്ന് ഓൽക്ക് ഒക്കെ മ്മ് അത് ഓൽ എനത ഓൽ എനതന്നാൽഎന്താ വണ്ടിക്ക് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടെത്തി പൈസ
ആ എടഞ്ങ്ങാറാണ്നല്ല കമ്പനല്ലേ തന്നെ
ആഹ് എടങ്ങാറ അപ്പ അയിന്ന തന്നെ വേറ തതിട്ടിയ മതിറ്റാ
ആ അവിടുന്ന്െ അടിച്ച്ട്ട് പോന്നാലും
അത് പറ്റുന്ന അത് പോലെ അടിച്ച കൊടുക്കണില്ല ആള് പറ്റേ നാട്ടിലാണ് അതാണ് ഇതാണ് എന്താ ആ ആള് വന്നാലളൂ അത് ശരിയ എന്നി് അടിച്ചു തരാൻ പറയൽ തൊടങ്ങി ട്ട്രണ്ടുമൂന്ന് രണ്ട് മൂന്ന് കൊല്ലായിപറഞ്ഞില്ലേ ഇതുവരെ അട
ആ ആ
ഓല ഇനി അങ്ങനെ കൊറ പറയുമ്പോ ലീവ് ഏ
പറയാന് പറ്റൂല
ഒഴിവാക്കി പോന്ന പിന്നെ എന്താ ഓല് നല്ല നിലയിൽ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുക്ക് കമ്പനീ കൃഷ് കേറാണ്ട്
ആഅങ്ങനെ ഉണ്ടല്ലേ
ഉം അതൊണ്ട് അതുകൊണ്ടാണ് എന്താ ചൂടാകാത്തതും വേറെല്ലനും ഒന്നും പോവാത്തതേ നല്ല നിലക്ക് പോരയാണെങ്കിലള്ള തരിയാ അല്ലെങ്കി ഉണ്ടാവൂല പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ ഇപ്പ അവിടെ
അതെ അത്രക്കായേക്കണോ
ആപതിനഞ്ച് പതിനാലു കൊല്ലം ഉം
ആ അത് ശരി ആ അപ്പൊ കൊറച്ച് പൈസക്കെ കിട്ടേക്കും അപ്പൊ കൊറച്ച് പൈസ ഒക്കെ കിട്ടു ലെ
ആ അന്നത്തെ അന്ന് മുതലിലെ പൈസ ഒരു കൊല്ലത്തിന് അനുസരിച്ച് ഇത്രേന്നൊക്കെ കണക്കുണ്ടായിരുന്നുോ ഇപ്പൊ പിന്നെ വെറും കള്ളത്തരമാണ് ഓലര്ത്ത്
ആ എന്നാല് കിട്ടനുള്ളത് കിട്ടട്ടെ അതന്നെ അത് ശരിയ ത് ഇജ്പറഞ്ഞത് ശരിയാണ് ഞമ്മൾ
ആ ഊൻ്റെ പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ. ഐറ്റങ്ങളെ ഐറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോന്ന
ഓലെ പറഞ്ഞിട്ട് കാര്യല്ല ചെല്ല് ചെല്ലുണോറ്റങ്ങളെ ടങ്ങ്ചെല്ലിനോടത്തുള്ള ഇടങ്ങേറാണ് അത് നമ്മൾ ചെല്ലുമ്പോ ഒന്നുകൂടി മുറുകി സമയക്കാരും അയക്കക്കാരെ ഞമ്മളങ്ങട് ചെല്ല
ശല്യ ഉം അതാണ് നമ്മൾ ഏതിക്കും അങ്ങനെ തന്നെയാണ് ഏതിക്കും ക്കുമ്പോ അത് പൂട്ടാ നേർത്തായിരിക്കും നമ്മള് ചെല്ല
തില് പോലത്തന്നെ. ഞമ്മളെ കാര്യങ്ങളും അങ്ങനത്തന്നെയാണ്.
ഒക്കെ അങ്ങനെ തന്നെ എന്തായാലും എന്താ ഒക്കെ ശരിയാവും എ എല്ലാത്തിനും ഉണ്ടൊരു സമയം ദാസാന്ന് പറയില്ലെ അതേപോലെ ആ അയിനൊരു ക സമയം പടച്ചോൻ കണക്കാക്കിട്ടുണ്ടാവും അപ്പൊ അതിനനുസരിച്ചുണ്ടാ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങട്ട് എന്തൊക്കെയാട്ടിണ്ടാ പ ചോറ് തിന്നില്ലേ.
ചോറ് തിന്നലും തേക്കലൊക്കെ കഴിഞ്ഞടി ഞാനേ ഫോണുമ്മെ ഇരുന്നിട്ടേന് നിസ് നിസ്‌കരിച്ചിട്ടില്ല നിസ്‌കരിച്ച് ഓതുംചെയ്ട്ടില്ല ബാക്കിയൊക്കെ കഴഞ്ഞുക്കുണു അയ്നിങ്ങനെ നിക്കാവേണ്ടിക്കായിരുന്നു. അപ്പളാ ഈയ്യിങ്ങനെ അടിച്ചെ മെസ്സേജിട്ടക്ക അപ്പ അടിക്കട്ടെ വിചാരിച്ചിട്ട് ന്നാ ആയിക്കോട്ടെ ഇജ് അന്റെ പണി എടക്ക് ആ ആ ശരി ശരി എന്നാ വിളിക്കണ്ട്ട്ടാ